ഹലോ
ഹലോ
ആഹ്
ഹലോ കേൾക്കുണ്ടോ ആഹ് നല്ലേ എന്താടുത്തവിശേഷം സുഖല്ലേ? ഏ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കയിച്ചു.
ഏഹ്
മഴയൊക്കെ ണ്ടോ?
ആഹ് മഴന്നെനിതരരെ ഇപ്പൊന്ന് ചോർച്ചുണ്ട് അവിടെ?
ഇവിടിം ഇതന്നെ ഇപ്പൊ ചോർന്ന്ണ്.
ഉം ആഹ്
പിന്നെ എന്തൊക്കെ
ഉ പിന്നെക്ക
മക്കള് മ കുട്ടി ഉറങ്ങിയാ?
ആഹ ഇല്ല്യ പാട്ടാ തൊട്ടിലിൽ ഇട്ട് കാണ്ട് ആട്ടി കൊടുക്ക. ആഹ് മക്കള് വരാനായോ?
ആഹ് ഇല്ല ആവ്വ്നൊള്ളൂ.
ഉം ഏഹ് ശരി ഉം ഏഹ് ചായക്കടി ഒക്കെ ഇണ്ടാക്കിയോ വാണോ നിർബന്ധ ണ്ടോ?
ആഹ് നിർബന്ധന്നുല്ല എന്തെങ്കിലും അതിലേറെ ഇണ്ട അതിലേറെ ബിസ്ക്കറ്റാണ് ഇഷ്ടം. മറ്റേ ഓറിയോ ബിസ്കറ്റ് ക്രീം ബിസ്കറ്റാളൊക്കെയാണ് ഇഷ്ടം. ഉം ഇന്ന് ഞാന് പായസണ്ടാക്കണം വിചാര്ച്ച്ണ് അയിന്റെ പൊറപ്പാടില്. ഉഹ് ഇങ്ങള്ണ്ടാക്കല്ണ്ടോ ആഹ് സേമിയം.
ബേക്കറിണ്ടെങ്കില് കൊടുക്കല്ലാതെ ആഹ് അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല അല്ലെയിണ്ടാ ക്കിതുവാങ്ങ അങ്ങനൊക്കെ ഉം ഉം
ഉം ചെറിയ കുട്ടിനെയിട്ട് നടക്കൂല്ലല്ലെ?
ആഹ് നടകൂല്യ അതന്നെ കയ്യൂലേഇവളൊന്നൊറങ്ങുമ്പളല്ലേ നമ്മളെ പണി ക്കെ കയ്യൊള്ളൂ. ആഹ് ആ അ കഴിഞ്ഞ്.
ഉം ഇന്നൊറങ്ങീട്ടില്ലേ?
ഇല്ല
ഏഹ് ഇന്ന് ഒറങ്ങിട്ടേല്ലേ കുട്ടി?
ആഹ് രാവിലൊന്നറങ്ങി പിന്നെ കുളിയയിഞ്ഞേൻ്റേഷം പിന്നെ ഒറങ്ങീട്ടില്ല.
ഏഹ്
ഉം ഉം ഇന്ന്വ്ടൊച്ചപ്പാടും നാത്തൂനും ചെറിയ നാത്തൂനും ഹസ്ബൻ്റൊക്കെ ഉണ്ടായിന് ഓലിപ്പോ പോയിട്ടൊള്ളു ഒച്ച്പാടുതൊക്കെണ്ടായിട്ട് ഓല് വയനാട്ടിലാണ്. ഓൽ ഇന്നലെ വന്നതെയ്ന്.
ഏഹ് ഏഹ്
നിന്നോല് ചോറ്ന്ന്ക്കാണ്ടോല് പോയി.
ആഹ് ആഹ്
ഉം
ഓലെ അപ്പൊ കുട്ട്യാളില്ലേ
ആഹ് ആഹ് കുട്ടിയാള്ണ്ട് ഓല്ക്ക് മൂന്നാളുണ്ട്.
ആഹ് ആഹ് ആഹ്
ഉം കൊറേ അയിനി വന്നിട്ട് ആഹ് ആഹ് കൊറേ ആയ്നി വെന്ന്ട്ടേ.
ആഹ്
സ്കൂളും മദ്രസൊക്കെ ഉള്ളോണ്ട് ഓല ങ്ങനെ ഓളങ്ങനെ വെര്ലന്നെ ഇല്ല. ഒന്നു അത് ലീവ്ണ്ടാവണന്ന് സ്കൂള് ഇല്ലന്ന് മദ്രസ്ണ്ടാവും അങ്ങനാവുമ്പോ നോമ്പിനും പിന്നെ സ്കൂളല്ലേ.
ആഹ്
അപ്പങ്ങനെ ഓക്ക് വരാൻ കഴി
ആഹ്
അപ്പന്നോല് ലീവാക്കിക്കാണ്ടേയ് പിന്നോന്റെ ചെങ്ങായിന്റോട്ക്ക് വരാണ്ടായ്നി അപ്പഅങ്ങനെങ്ങട്ട് പോന്നതേയ്ന്ന്
ആഹ് ആഹ്
ഇപ്പന്നാരെ പോയിങ്ങട്ട് ഉം തോനെൽ ഇന്നത്തും ലീവായി ഇന്നൽ ത്തു ലീവായി അപ്പൊ തോനെ ലീവാക്കാൻ വെയ്യല്ലോ ഇപ്പ തൊർന്ന്ട്ടല്ലേ ഒള്ളൂ ഉം ന്നെ എഴ്താനും കൊറേ ഇണ്ടാവൊല്ലോ ലീവാക്കിയാല്. ഒരു ദിവസം ലീവാക്കിയാല് എത്രേ എഴ്താണ്ടാവാ മക്കക്ക്. ആഹ് തൊക്കെ അയ്റ്റാളെഴുതിണ്ടാക്കണ്ടേ.
അഹ് ആഹ് പിന്നെ
ഞമ് രാത്രികക്ക്‌ള്ള ഫുഡൊക്കായോ
ആഹ് ഫുഡ് ഞാൻ ഒന്നായിട്ട് വെക്കലെന്നേയ്ന്ന് ഉം ഒര്നേരം വെക്കന്നേണ്
അങ്ങനെ ഉം എന്താ കറി
കറി കുമ്പളങ്ങ
ഏഹ് മീൻ ഇണ്ടായിനോ
ആഹ് മീൻ ഇണ്ടായ്ന്നു
ഏഹ് പൊരിക്കലാ
ആഹ് പൊരിക്കലാണ് ഇന്ന് വത്തലേര്ന്നു അപ്പൊ പൊരിച്ചു അത് കറി വെച്ചാ ഒരു ഗുമ്മ്ണ്ടാവുല്ലല്ലോ അപ്പൊ പൊരിച്ചു ഉം
ഉം രാത്രി എന്താ ചോറെന്നെ അതോ ചപ്പാത്തിയോ വേറെൻ
ആഹ് ചോറെന്നെ കഴിക്കും ചോറ് ഇല്ലെങ്കി ചപ്പാത്തി ചുടാന്നല്ലാതെ ഇങ്ങനതിനായിട്ട് നിക്കലൊന്നും ഇല്ല
ആഹ് ഉം
ഉം വേറെന്തെക്കെ
വേറെക്കല്ലഹ്
ഉം മക്കള് അപ്പൊ സ്കൂൾക്ക് പോവാത്ത മക്കള്ണ്ടോ
ആഹ് ഒരാള്ണ്ട് മോള്ണ്ട് മോള അംഗനവാടി പോണം ഇന്നവള് പോയിട്ടില്ല
ആഹ് ആഹ്
ഓലക്കൊള്ളോണ്ട് കുട്ടികളക്കൊള്ളോണ്ട്
ആഹ് ആഹ് ബാലവാടിക്ക് പിന്നെ വേണങ്കി പോയാ മതിയല്ലോ അല്ലേ സ്കൂളിന പോലെ അല്ലല്ലോ
അതേലെ ആഹ്
പോവാൻ മടി ഇണ്ടോ ബാലവാടിക്ക്
ആഹ് മടിയന്നെ ഇത്
ഏഹ്
ഇപ്പഴ് കൊറേ സായിട്ട് ഇന്റെ ഡെലിവറി ഓക്കായിട്ട് അങ്ങനെ കൊറേ പോവാതാക്കലും ഇപ്പ അതായിട്ട് പിന്ന അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം പോയില്ലേനു ഞാൻ അങ്ങട്ട് വന്നേനേഷം പിന്ന അങ്ങന ഓ ഉന്തി പറഞ്ഞങ്ങന പറഞ്ഞേക്കലേ പിന്നവക്ക് മ അവിടെ പോയാ പ്രശ്ന ഇല്യ അവടെ എത്തിയാ ഇവള പോവൂലാ പോവൂലാന്ന് പറയും
ആഹ്
പോവൂല്ല അതൊക്കെയാണ് പ്രശ്ന ഒള്ള്
ആഹ് എങ്ങനെ അവടെ കൊറേ കുട്ടികളൊക്കെ ഇണ്ടോ ബാലവാടിയില്
ആഹ് കുട്ടികളൊക്കെണ്ട് ഇവിടന്ന് തന്നെ മൂന്നാല് ആൾക്കാര്ണ്ട്
ഏഹ് പിന്നെ എങ്ങനാ പോവാ എങ്ങനെ ഹലോ
ഹലോ
കേക്ക്ണ്ല്ല്യ
ഇല്ലല്ലോ
റേഞ്ചിന്റ പ്രശ്നംണ്ട് ഇവടെ നല്ലോണം
ആഹ് എടേല് മിസ് ആവ്ണ്ട് പിന്നെ അവിടെ ബാലവാടിയൊക്കെ എങ്ങനെ നല്ല സെറ്റപ്പ് ണ്ടോ
ആഹ്‌ കൊഴപ്പല്ല്യ ഇപ്പൊന്നും കൊഴപ്പല്ല്യ പണ്ടൊക്കെ മറ്റതെയ്നി
ആഹ് കളിക്കോപ്പും കാര്യങ്ങളൊക്കെണ്ടോ
ആഹ്‌ ണ്ട് ണ്ട് ണ്ട് ആഹ് ആഹ്‌ ഇപ്പ ന്നല്ലോണ്ട് സൈക്കിള് വ അങ്ങനത്തൊക്കെണ്ട് ആഹ്‌ പഠിപ്പിക്കും ഉം അവിടെക്കെ എങ്ങനെ
നോട്ട് ബുക്ക്ക്കൊക്കെണ്ടോ
ആഹ് അവിട്ന്ന് എയ്തല ടെസ്റ്റ് ബുക്കില് എയുതും വർക്ക് ഒക്കെ
ടെക്സ്റ്റോ
ആഹ്‌ ഒരു ബുക്കുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ വർക്ക് ബുക്കോൽത്ത ബുക്ക്ണ്ട് ഉം അയ്ലവിടുന്ന് കുട്ടികളോട് ചെയ്യിപ്പിക്കല ഉം ഉം അവിടെങ്ങനെ
ഇവടെ ഇപ്പോത്തെ അവസ്ഥ എന്താ ഇൻക്കറീല്ല ഇന്റെ മക്കള് പോയ ഇന്നൊന്നൊന്നും അങ്ങനെ പഠിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല
ആഹ്‌ ഏഹ്‌ ശെരി കൊറെ പോവാണ്ടോ ആഹ്‌ പോവാണ്ട് പോവാ ഏഹ്‌ സ്കൂൾക്കോ
സ്കൂൾക്ക് നല്ല ദൂരണ്ട് ആഹ്‌ വ
ഉം ആഹ്‌ സ്കൂള് മദ്രസ ഒന്നിലാ ആഹ്‌ കൊറച്ച് പോണം ആഹ്‌ വേറെ സെപ്പറേറ്റ് ഏക്കൂലേ ആഹ്‌ സെപ്പറേറ്റ് ആവുംലേ
ആഹ്‌ സെപ്പറേറ്റാ
ആഹ്‌ ഏഹ്
പിന്നെന്തൊക്കെ
പാസണ്ടാക്കാനൊരിങ്ങിയോ
ഉം ഞാന് വെക്കണം ഒക്കെ ഇട്ത്ത് വെച്ക്ണ് പാലക്കെ ഫ്രിഡ്ജിലേര്ന്നു
ആഹ്‌
പിന്നെ ചെടികളൊക്കെണ്ടാക്കോ ഉം
ചെടികളൊന്നും ഉണ്ടാക്കുല
ഇപ്പൊ ഇപ്പതിനൊന്നും ഒഴിവുണ്ടാവില്ലല്ലെ ചെറിയ കുട്ടികളാവുമ്പോ ഉം ആഹ് ഞാൻ ണ്ടാക്കല്ണ്ട്
ആഹ്‌ കൊറെണ്ടോ
ഇല്ല കൊറേൊന്നും ആയിട്ടില്ല വാങ്ങല് കൊറവാണ് ഇല്ല വാ വാങ്ങല് കൊറവാണ് ഫസ്റ്റ് മറ്റേ കലാത്തിയ വാങ്ങിയിരുന്നു.
ആഹ്‌ ആഹ്‌ ഏഹ് ശെരി ഏഹ് ങ്ങക്ക് കൃഷിയൊക്കെണ്ടോ
ഇല്ലല്ല കൃഷിയൊന്നുല്ല ഞങ്ങൾക്കധികം സ്ഥലല്ല അതോണ്ട് കുഴിച്ചിടാനൊരു സ്ഥലല്ല ഉം നല്ലോം സ്ഥലം വാണ്ടേ അവിടൊക്കെ എങ്ങനെ സ്ഥ സ്ഥലൊക്കെണ്ടോ
ഉം ഇവടിം കൊറവെന്നേ
ആഹ്‌
ഉം ഇവിടി അങ്ങനെ കൃഷോ അങ്ങനൊന്നുല്ല
ഏഹ്
ഉം ഞങ്ങളേ വായിച്ചിക്ണ്ട് വായിച് പാടത്ന്ന ങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും
ആര്
ബങ്ങള ഇപ്പക്കെ
ആഹ ആഹ ആഹ
എന്ത് പറ പറയാ പഴവും പുളിയും ചേമ്പും അങ്ങനത്തൊക്കെ കൊണ്ടുവരും പാടത്തിന്ന്.
ആഹ്ആഹ്ആഹ് ഇപാക് കൃഷിയാണോ പണി കൃഷി ചെയ്യ പണി ആ ആഹ
ഉം അല്ലാതെ അല്ല ഇവിടെ വീട്ടിലില്ല
വേറെ ലോലെ പാടത്ത് കൃഷി ചെയ്യാവൂ ല്ലെ പണിയെടുക്കാവൂ ല്ലേ ഉം ആ ഹ്
അപ്പൊ അങ്ങനെ മൂക്കാത്തെ ഒക്കെ ഇണ്ടാവല്ലോ പൊട്ടി വീണത് ഒക്കെ കൊണ്ടരും പൂളൊക്കെ കൊണ്ടരും പ ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് -
ആഹ് ആഹ്
ഉം
പിന്നെ അപ്പൊ പച്ചക്കറികള് അധികം ഒന്നും പൊറത്ത്ന്ന് വാങ്ങണ്ടല്ലേ?
ഏഹ് ഹി ഹി
ആഹ് വേറെ എന്തൊക്കെ? വീട്ടില് ആരൊക്കെ ഉള്ളെ?
നാല് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും.
ആഹ്
ഉം ഇപ്പൊ വീട്ടില് ഞാനും എളച്ചും എളച്ചനും രണ്ട് എളച്ചന്മാരുണ്ട് ഒരു നാത്തൂനും ഉമ്മേ ഉപ്പിം.
ആഹ് ആ
ഒരാള് പെണ്ണെട്ടാണ്ട് ഒരെളെച്ച ഞ്ഞ് പെണ്ണെട്ടാണ്ട്. ഓൻ മോല്യാരാണ്.
തെരേൽ എറങ്ങീണോ? കിട്ടാൻ അയിക്ക്ണോ?
ആഹ് തൊടങ്ങീക്ക്ണ് ശരിയായിട്ടില്ല.
ഉം
ഉം ആഹ് ഓന് മോല്യാരു ആണ് അപ്പം. അപ്പൊ തന്നെ പണിയാണല്ലോ ഇപ്പൊ. ഇപ്പ അങ്ങനത്തോലികൊന്നും ഇല്ല്യാല്ലോ? ഇപ്പൊ സ്നേഹിക്ക്ണോൽക്കൊക്കെ പെണൊള്ളു. ആഹ് ആഹ്
പറ്റൊളു.
ഉം ആഹ് ഒന്നുല്ല അതന്നെ ഇങ്ങക്ക് അവിടെ ആരൊക്കെ ഉണ്ട്?
എനിക്ക് എന്താ എളേച്ചനും പിന്നെ രണ്ട് നാത്തൂമാരും നാല് മക്കളാണ് എളേച്ചിണ്ട്.
ഉം ഇങ്ങള് സ്വന്തം വീട്ടില?
ആഹ് ആഹ് ഞങ്ങളിപ്പോ വേറെ താമസം.
ഏഹ് ഇങ്ങെളെ വീട്ടിലാരൊക്കെ ഇണ്ട്?
എങ്ങനെ?
ഇങ്ങളെ വീട്ടിൽ ആരൊ കെഇണ്ട് ചോയ്ക്ക?
ഇന്റെ വീട്ടില് ഇനിക്ക് മൂന്ന് കാക്കുവാളുണ്ട്. ഒരു താത്തണ്ട് ഒരു അനിയത്തി ഉണ്ട് ഉമ്മ അപ്പ നാത്തുൻമാരൊക്കെ ഉണ്ട്.
ഉം അനിയത്തി ചെറുതാ കല്യാണം കഴിഞ്ഞ്ണോ?
ആഹ് കല്യാണം കഴിഞ് രണ്ട് കുട്ടികളുണ്ട് ന്നാ ഓക്കെട്ടോ.
ആഹ് ആ ശരി ശരി.